ഹലോ അസ്സ്ലാമലൈക്കും
വലയ്ക്കുസ്സലാം
കേക്കാൻ പറ്റണൊണ്ടോ
ആ കേക്കുന്നൊണ്ട്
രണ്ടു കോള് കട്ടായി എടുത്ത് എടുത്തീനോള്
ഇല്ലല്ല ഇട്ത്തിട്ടില്ല
എന്ത്യാവോ? ഒന്നണ് കട്ടായി.
ഏ ഞാൻങ്ങനെ ആപ്പില് നോക്കിനിക്കേനു കാണുന്നില്ല
ഓ ഓ ഓ ഓ ഉം പോന്നിട്ടണ്ടാവണില്ലാ വെല്ലൃ തിന്നാങ്ങനെ പോരുണുണ്ടാവണം
ആ അയീ റേഞ്ചിന്റെ പ്രശ്നം ണ്ടായിട്ടായിരിക്കും ഉം
വേറൊന്തൊക്കെയാ അസു ഓ
വേറെ എന്തൊക്കെയന്നേരം ആ ഓര് പണിക്കോഴി
ഒരുവട്ട് ഓ നേർത്തേ
എന്താ വെച്ചത്
ഉച്ചെക്കെന്നാക്കും ഉം ബിരിയേണിയെ തട്ടിക്കൂട്ട്. അത് മാക്സിമം മാക്സിമം സിമ്പിളാക്കിങ്ങാണ്ടാ ണ്ടാക്കല്
ആ സിമ്പിളായുള്ള രീതി എങ്ങനെയാ പറഞ്ഞോളി
ആഹ് അത് നമ്മള് നെയ്ച്ചോറെക്ക്ണതിര് ഉള്ളി വാട്ടിയാ നമ്മള് ഇതൊക്കെ ഇടുവല്ലോ പങ്കും പട്ടയും പൂവൊക്കെ ഇട്ട്ങ്ങാണ്ട് ഏലക്കായൊക്കെ ഇട്ട്ങ്ങാണ്ട് വാട്ടിങ്ങ് നെയ്യില് വാട്ടും അയ്ക്ക ഉള്ളിട്ടിങ്ങാണ്ട്‌ പിന്നെ ഉള്ളി ചച്ചതൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് വ റ്റ് നമ്മള് ബിരിയാ മസാലേന്റെ പൊടിയും മഞ്ഞപ്പൊടി കോർച്ച് മുളകുപൊ ടി ഒക്കെട്ട്ങ്ങാണ്ട് ങ്ങാട് വളരെ ന്നട്ടപ്പ ചോറ് അരി അപ് അരിവെള്ളം കെഗ്ഗു കെയ്ഗിങ്ങാണ്ട്‌ വെച്ചാ ഒന്നു കുതിരുവല്ലോ കൊർച്ചേരൊന്ന് കെയ്കെക്കും
ഹും
അരിയെക്കെട്ടിങ്ങാണ്ട് ഒരു രണ്ടുവിസില് ക്ഷേ രണ്ടുവിസില് വാണ്ട ഉം ന്റൊര് സിലിനെന്നാവല്ണ്ട്‌ ന്റെ കുക്കറില് വേംആവും ഏല്ലേ പിന്നെ ചിക്കൻ പിന്നെ വേറാക്കല
ചോറും മസാലം അങ്ങനെണ്ടാക്ക
ആഹ് ചിക്കൻ പിന്നെ അയ്ക്ക് പൊരിക്കും
അയ്ക്ക് പിന്നെ എലേ സീലേ എന്തേലും വെക്കോങ്ങള് അയിലേക്ക് എലേ സീലേ അങ്ങനെ എന്തേലും എറക്കി വെക്കോ ബിരിയാണി വെക്കുമ്പോ
ഏഹ് യേ ഞാ കുക്കറിലാ ണ്ടാക്കല്
ആഹ് ആഹ് അപ്പോപിന്നെ അത് മാണ്ടല്ലോല്ലേ
ആഹ് പിന്നെ ചോറ്റോല ഇണ്ടെങ്കി ഇടും ചോറ്റോല അറിയില്ലേ ഇങ്ങൾക്ക്
ആ ചോറ്റെലല്ല വാഴന്റെ ഇല.
ആഹാ ആഹ് അത് അതിടാ അതിട്ടാ നല്ല മണല്ലേ നെയ്ചോറിന്
ഉം ഉം
ഭയങ്കര സ്മെല്ലാ ഇന്ന്ട്ടന്നെ അങ്ങനെടും പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കി അയ്ക്ക്
ഏഹ് ബ്രോസ്റ്റോക്കെ ഇങ്ങള്ണ്ടാക്കും
അത് സാദാ ബ്രോസ്റ്റ് നമ്മള് പൊടി വാങ്ങിക്കാണ്ട്
ആഹ് പൊടിയാങ്ങി അൽക് അലക്ക് കുത്ത് പണിലേ
അതെന്നെ
അത് വലിയ പീസ് ആക്കി വെക്കാം.
ഏ യേ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോ ചെറിയ പീസാ പരിപവാടി ഒക്കെ ഉണ്ടാവുമ്പോ വല്യ പീസാക്കും ആഹ് അല്ല അത് പൊടി ഉണ്ടാവുമല്ലോ പൊതിർത്തി വെച്ച്കാണ്ട് വെള്ളത്തില് സുർ സുർക്കന്റെ വെള്ളത്തിലും പിന്നെ ആ പാക്കറ്റിന്റെ കൂടെ ഒരു പൊടിം കിട്ടും അയ്‌ലിട്ട് പൊതിർത്തി വെച്ച്കാണ്ട് ഒരു ഇരുവിൻറ്റ് കഴിഞ്ഞാല് ഓല് തന്ന ആ പൊടിയിലിട്ട്കാണ്ട് മിക്സ് ആക്കികാണ്ട് പൊരിക്കും സിമ്പിൾ പരിപാടിയാ
ഉം ഉം ഉം അവിടെ എങ്ങനെയാ മഴയുണ്ടോ?
ഇല്ല മഴ ഇപ്പ ചോർന്നുക്കേണ് ഇനിപ്പോ പെയ്യേര്ക്കും. ഇതെരേ പെയ്യെന്നെയ്നി നിക്ക പിന്നിം പെയ്യും
ന്നിം പെയ്യും ഉം ഒരു ചോരാത്ത മഴയാണ്ലേ
ആ ഇന്ന് തിന്നും ന്നിട്ടില്ല മഴ
തിരുമ്പിയതൊക്കെ ഒണങ്ങോ
എവടെ ഇന്നൽത്തും ഇന്നത്തൊക്കെ അങ്ങനെ കെട്ക്ക്ണ് ണ്ട് അകത്തിട്ട്ക്കാ
ഉം ഉം ഉം മെഷീൻ ഉണ്ടാവൂലേ
ആഹ് മെഷീൻ ഉണ്ട് എന്നാലും ആ നനവ് ആ ഒരു തണുപ്പ് മാറാതെ നമുക്ക് എടുത്ത് വെക്കാനും പറ്റൂലല്ലോ
അതില്ല ലാസ്റ്റ് പിന്നെ ഒന്നായിട്ട് ഉണ്ടക്ക്ടെണ്ടിരും ഇപ്പ കുറച്ച് ചിക്കിട്ട്ണ് ഇനി കുറച്ചുണ്ട് തോരയടാന്
ഏഹ്
ഏതേലൊക്കെ ഒന്ന് ഒഴിച്ചാൻ കജ്ജ്ന്നോക്കി ങ്ങനെ നിൽക്കാണ്
ഏ.. ഹ് ങ്ങനെ ഇഞ്ഞ് നാളൊന്ന് വെയില് അർച്ചീനെങ്കി കഴിച്ചിലായീനി
ആഹ് ന്നാ അതൊക്കെ ഒന്ന് വൽച്ച്ടാ
ആഹ്
ൻക്ക് നാളൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോവാണ്ട്
ഏ എന്തെ ഇങ്ങളെ കാണിക്കാനാ
ആഹ് ആഹ്
യേ
വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചപ്പോഴേ കയ്യൊക്കെ ഒന്നാണ്ട് വേദനയായി.
എന്ത് പഠിച്ചപ്പോ
വണ്ടി ബൈക്കോട്ടാൻ തൊടങ്ങ്യപ്പളേ
ഏഹ്
കയ്യൊക്കെ ഒന്നാണ്ട് വേദനാലൊടങ്ങിയാണെ
ഏഹ് ഇങ്ങള് പഠിക്കാൻ പോണ്ട്
ആ പ്പൊ പഠിക്കാ പോണ് ണ്ട് കൊ ലേണേസിന് കൊട്ത്ത്ക്ക്ണ്
ഏ
വണ്ടി ഓട്ടും
ഉം ലേണേഴ്സിന്റെ ഡേറ്റ് കിട്ടിയോ
ആഹ് ഈ മാസം മുപ്പ മുപ്പത്തൊന്നാന്തിയാ
എട്ത്തന്നെ ഡേറ്റ്
ഏഹ്
ഡേറ്റ് അടുത്ത് തന്നെ കിട്ടിയേ
അല്ല രണ്ടു മാസം മുന്നേ കൊടുത്തത്
ഉംഹ് ആവാനായോ ഡേറ്റ്?
ആഹ് അവന് മുപ്പത്തി ഒന്നാം തീയതിയല്ലേ?
എയ് അത് വല്യ ടഫ് ഒന്നും ഇല്ല വേഗം കിട്ടും ലേണേസ് ആ പി ഡി എഫി ൽത്തെ ആ കൊസ് ആ എട്ടു താന ആവത്
ചെന്നല്ലേക്കാരു ഉണ്ടാവുക പിന്നെ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ കാട്ടിത്തരുന്നുണ്ട് അയിലില്ല മാതിരിയാണെന്നൊക്കെ പറയണ് ചെലവ വീഡിയോ എടുക്കാനും കയ്യൂല
ഏഹ് ഞങ്ങക്ക് ഇന്ക്കെക്കെ ഫുള്ള് ഞാൻ ജസ്റ്റ് നോക്കിപ്പോയ സിമ്പിൾ ക്വാസ്റ്റ്യൻസാ അല്ലേ ഇതില്ണ്ടായി പി ഡി എഫില്ണ്ടായിനെ സിംമ്പിള് ക്വസ്റ്റ്യൻസാ അങ്ങനെ ആഹ് അപ്പം റിസ്ക്ക്ണ്ടാവും അപ്പോൾ കൊറച്ച് ഇതാക്കും ഓല് ടഫ് ആക്കും.
ഉം ഉം ഉം
അയ് മീൻ മറ്റേന്റെ കൊ കാറിന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യയ്ക്ക്
ആ കാറിൻന്റെഒരു എ ബീ സി ടി ഒറ്റ അറിയതില്ലന്നു
ആഹ് ഹാ
ബൈക്കിന്റെ പിന്നെ ഒരു കമ്പം ഉണ്ടായ്ന് അതോണ്ട് പിന്നെ ഔ
രണ്ട് രണ്ട് ഓള് അങ്ങനെ എടുത്തിട്ട് ഒൾക് ബൈക്ക് കിട്ടി പക്ഷെ കാർ കിട്ടിലാ. അപ്പ രണ്ട കിട്ടാതെപ്പോ ലൈസസ് അപ്രൂവ് ആവുല്ലല്ലോ? എന്നിട്ടോള് ഇങ്ങനെ പറയണ്ട് എങ്ങനെ എക്സാം പാസ് ആവാ നമ്മള് വണ്ടി കേയറിരുന്നാലല്ലേ നമുക്ക് വണ്ടീനെ പറ്റി അറിയുള്ളൂ. ഒക്കെ ഇണ്ടായിനെ അയിന് മുമ്പന്നെ എക്സാം വെച്ചിട്ടേ
പോയി ടെസ്റ്റിന് ഇതുവരെ പോയിട്ടാനല്ല
ഏഹ്
ഓല് പഠിപ്പിച്ചെര്ന്ന പഠിപ്പ്ണ്ടല്ലോ അയിന് പോയി
ആഹ് അത് ലേണേഴ്സ് കഴിഞ്ഞ്.
ഉം ഉം അപ്പൊ ഒത്തിരിയൊക്കെ പഠിച്ചിരുത്തി കൊണ്ടാണ് ഉം ഉം. അല്ലാ അയ്ന്റെ മുന്നേ പഠിപ്പിച്ചൽ തുടങ്ങും നമ്മള് ചേർന്നുട തന്നെ. അപ്പള എന്നാ ചേരുന്ന വച്ചാല് ചേരല് പടിച്ചാ
ഏ
മോളൊക്കെ പഠിച്ചാൻ പോയിന്ന അന്ന് പൈസ ഇൻണ്ടയ്ന്ന എത്ര ഇൻണ്ടയ്ന്
ഞാന്പ്പോ കൊറച്ചായിട്ടോള്ളൂ ഇട്ത്തിട്ട് ഒരു കൊല്ലം പോരായിട്ടൊള്ളൂ ഞാൻ പോയ്യന്ന് ബൈക്കിന് മൂന്നും ബൈക്കിന് മൂന്ന് ടോട്ടൽ പതിമൂന്ന് തന്നെ പറഞ്ഞു രണ്ടിനും കൂടി.
ആഹ് ഞങ്ങുടെ റേറ്റ് കമ്മിയ എട്ടള്ളൂ എട്ട് എട്ട് രണ്ടിനും പാടെ
എട്ടൊ
ആഹ് നാട്ടാരേ
ഏ ഇവിടെ ഞങ്ങള് കാറിന് മാത്രം പത്താ പറഞ്ഞീനി ഇവിടെ ഞങ്ങ അവിടൊക്കെ പത്താ അത് ഇപ്പോളുംന്ന് അല്ല ഇതിന് മുമ്പ് എത്ര രണ്ട മൂന്നല്ല മുമ്പ് ഇന്റെ അടുത്തയാളക്കെടു ത്ത് ഒൽക്കൊക്കെ പത്തായിര റുപ്പ്യന്റെംഅടുത്തയക്കണ് കാറിന് മാത്രം
ഉ ഉ ചില ഏരിയയിലൊക്കെ പൈസ കൂടുതലാണ്.
ആഹ്
മലണ്ട്.
ഇവടെ കിട്ടാനും പാടാട്ടോ ടെസ്റ്റ്..
ആഹ്
ഉമ്
വെറെ എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാനായോ?
ഭക്ഷണംന്നെ വേഗം ഞാൻ അങ്ങനവാടി പോകണണ്ടപ്പ വേഗം ഒറക്കലാ. വേം ഉറങ്ങും ചെയ്യും മ്മച്ചി ഒങ്ങണം ആ അപ്പൊ മോൻക്ക് വേ ചോറൊട്ത് ഓനെ ഒറക്കും പിന്നെ ഞാൻ പിന്നെ സാവധാനം ഒർങ്ങ ലൊള്ളൂ അവ്ടെ എല്ലാരും കെടക്കാനായോ ഹസ്ബൻഡ് ഇതാവാനായിറ്റാ പോവല്
അല്ല അല്ല ഇവടെ നിക്ക്ൻണ്ടാവരില്ല..
ഇപ്പവ്ടെ പോയി നിക്കലാ അഴച്ചാലോ പതിനഞ്ച് ദിവസം ആ പതിനഞ്ച് ദിവസം കുടുംബ വരലാ
ഏഹ് അങ്ങനെ വരില്ല ല്ലേ.
ഓഹ് ഓഹ്
ഏഹ് വല്ല്യ ആപ്പോ ഒട്ടൊറ്ക്ഷെ..
അല്ല സാധാ ഓട്ടോറിക്ഷ..
എഹ് ഇവര്പ്പം ഇവര്ത് ഇവര് കുറെ ആയി ഓടീട്ട് ആഹ്
ആഹ് ആഹ് ഗ്യാസവണ്ടി
ഏ ആ ഏത് സി, എൻ, ജിയോ?
ആഹ് ആഹ്
ആഹ് ഇവര് കൊറയായിട്ടോ ഇപ്പൊ ഓട്ടോറിക്ഷ മാറ്റി ഇപ്പൊ പുതിയ ഒരു ഓട്ടോറിക്ഷ എടുത്ത്.. വലുത പോ ചെറിയ വണ്ടിയനി പിന്നെ അപ്പ വല്യ വണ്ടിയ ആക്കി. അങ്ങനെ ഇഞ്ഞ്പ്പയിന്റെ പണീലാവും ഇപ്പൊ വണ്ടിയാണ്ട് എറങ്ങിയാലും ഇതാക്കാ കഴില്ലാല്ലോ ഒൽക്ക് പിന്നിം കൊറെ പണിണ്ടല്ലോ അയ്മ്മെല് മൂടി മൂടിപ്പണി ന്ന് പറഞ്ഞ്ങ്ങാണ്ട്..
ആഹ് ബോഡി പണി എടുക്കാൻ എടക്ക് എടക്ക് എടക്കാണ്ട്.
ഉം. അപ്പൊ ഇതിന്റെ വണ്ടി എപ്പോഴും കംപ്ലൈന്റ് ആയിട്ട് മാറ്റണോ മാറ്റണോ പറഞ്ഞ വന്ന് അപ്പൊ പിന്നെ അപ്പൊഒരു കുറി കിട്ടാണ്ടൈ നിഅപ്പൊ ആദൈര്യത്തിൽ വേഗണ്ട് കുറച്ച് അയ്യോ അയ്യോ.. ഉം ആഹ് ആഹ് വീട് പണിയൊക്കെ കഴിഞ്ഞത് മേലക്കെടുത്തിട്ടില്ല അടി ഫുള് പണി കയ്ച്ച്
ഉമ് ഉമ് ഉമ്
മേലക്ക് കോണിക്കൂട് ഇണ്ടാക്കിട്ട് ഭാവിലൊക്കെ ഇട്ക്കാന്ന്ള്ളതില്
ഇപ്പ എല്ലാരും ഇടണാണല്ലോ കോണിക്കൂട് ഉംഹ്. അതെല്ലാരും ഇടണാണല്ലോ കോണിക്കൂട്.
അങ്ങനെ ഇട്ടച്ച ണ്ട് താക്കി. ചൊരത്ത്
വേറെ എന്തൊക്കെയുണ്ട് മറ്റേ കൃഷിയൊക്കെ ഉണ്ടോ അവിടെ?
ഇല്ലല്ല കൃഷിയൊന്നുല്ല കൃഷിയ്യാന്ള്ള സൗകര്യം കൊറവാ ഇവടെ
ഉമ് ഉമ് ഉമ് അപ്പാ ആഹ് മറ്റേ കിണറോ
കിണറും ഇല്ലേ കിണറ് അടിന്ന് ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് അടിക്കല മോട്ടർ അവിടെ താഴത്താണ്. കെണറും മോട്ടറൊക്കെ അവിടെ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ആക്കല
കെണറിനും വേണ്ടി ഇടുത്ത സ്ഥലാ
ആഹ്
വെള്ളം ഉണ്ടാവാറില്ലേ ഫാൻ നോകോ